ആഹ് കേക്കാം.
ആഹ് നമുക്ക് ഇന്നിപ്പോ പറയാനുള്ളത് ഇനിയും ബാല്യകാല അനുഭവങ്ങള്.
ഉം
ആഹ് അപ്പ അയിനെ പറ്റി പറഞ്ഞോ.
പ ആഹ് ആഹ് പണ്ടൊക്കെയാണെങ്കി നമ്മെടെ യി കനാൽ നമ്മെടെ. തൊട്ടടുത്ത് കനാലൊണ്ട് അവെടെയാന്നെങ്കില് ഇതുപോലെ ഓരോരോ ഇപ്പൊ ആറ് മാസം ഇപ്പ മാസം കൂടിനിക്കു മാത്രമേ വേനക്കാലത്തേക്ക് വെള്ളം തൊറന്നു വിട ത്തൊള്ളൂ അങ്ങനെ ഇവെടിന്ന് കനാല് തൊറന്നു വിടുന്ന സമയത്താന്നെങ്കില് ഞങ്ങെളവിടെ കുളിക്കാൻ പോകുവായിരുന്നു അപ്പം ഏ ഇവിടെത്തെ എല്ലാരും ഒണ്ടാരുന്ന് നമ്മെടെ ഈ ഗ്രാമത്തില്ലെലാരും വന്നിട്ടായിരുന്നു കുളിക്കുന്നോര് കണ്ടില്ലായിരുന്നു പക്ഷേ അന്നൊക്കെ എന്താ പറ ഭയങ്കരായിട്ട് ഒക്കെ ഇഷ്ടപ്പെടും എന്ന് വെച്ചാ നമുക്ക് എല്ലാരും തുണി കഴുകാൻ ഒരാൾക്ക് ഒരാൾക്കാര് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാനും എല്ലാത്തിനും നീന്തെല് പടിപ്പിക്കുന്നവരെ കൊറെ ആൾക്കാര്. അന്നിട്ട് ഈ വാ വാഴപ്പിണ്ടി ഒണ്ടല്ലോ. ഇതൊക്കെ വെട്ടി വെള്ളത്തിട്ടിട്ട് അതിലേ ചീനിക്കമ്പ് ഇറക്കി വച്ചിങ്ങനെ ഇങ്ങനെ അടിച്ച് സെറ്റായിട്ട് അങ്ങനെയെക്കെയാണ് കുളിക്കണത് ഇപ്പ കയറൊക്കെ വച്ച് കെട്ടീട്ട് അങ്ങനെയൊക്കെ പക് അങ്ങനെ ഒരിതൊണ്ടായിരുന്നു സംഭവം പക്ഷെ അത്
ആഹ്
ഇ പ്രാവശ്യത്തെ കാല് വെച്ച് നോക്കുമ്പംഅപ്പൊ അങ്ങനെ മൊത്തം കാടും പിടിച്ചു ഇപ്പൊതന്നെല്ലെന്നേ ഇപ്പ കാടും പിടിച്ച് അതേപോലെന്നെ പിന്നെ ഇപ്പം കുളിക്കാൻ ആരുവില്ല ഞങ്ങളെന്നെ ഈ എടക്ക് പോയി ചാടി ഞങ്ങെ കൊറെച്ച് പക്ഷെ പണ്ടത്തെയൊരു രെസവും കാര്യങ്ങളൊന്നും ഇപ്പ ത്തെ തില്ല മം പെട്ടെന്ന് കുളിച്ചിട്ട് സോപ്പിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് ഒന്ന് കേറിതാ പണ്ടത്തെ ഒരു ഇത് വന്നില്ല ഒരു പണ്ടത്തെ വൈബ് ഒണ്ടാരുന്ന് അപ്പൊ എന്തൊന്നി ക്ക ഒരു പക്കരിതൊണ്ടാരുന്നു ഇപ്പൊ അതിന്റൊരു ഇതൊക്കെ ഇങ്ങനെ. മാറി മേഡത്തിന്റെ അനുഭവങ്ങള് അപ്പ ഇങ്ങനെയെന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ വെല്ലോം ഒണ്ടോ
ആഹ് ഈ ഓണക്കാല ഓണ ഓണൊക്കെ എങ്ങനെയാ ബാല്യകാലത്ത്
ആഹ് ഓണം അത്
ഊഞ്ഞാലെക്കെ കെട്ടുവാരുന്നോ
ആ ഊഞ്ഞാല് കെട്ടുമാരുന്നു പക്ഷെ ഇപ്പഴത്തെയിത് വെച്ച് ഊന ഊഞ്ഞാലും കാര്യങ്ങളൊന്നും കെട്ടതെന്നുമില്ല പക്ഷേ പണ്ടത്തെ ഇത് വെച്ചിട്ട് ഊഞ്ഞാലിലേക്ക് കെട്ടുമാരുന്നു. അങ്ങനെ ബന്ധക്കാരും എല്ലാരും വന്നെട്ട് അന്നക്കെ സദ്യ ഒരുക്കുന്നത്. ഓരോരോ വീ ട്ടനുസരിച്ചാരുന്നു ഇങ്ങനെ നടന്നൊണ്ടിരുന്നെ.
ഇപ്പഴി ഇപ്പോ ഒള്ള ഊഞ്ഞാല് എന്നൊക്കെ പറയുമ്പോ, എല്ലാം റെഡിമെഡ്.
ആഹ് റെഡിമേഡ്
റെഡിമേഡ്. ഞാ എനിക്കൊക്കെയെന്ന് വെച്ചാ കുഞ്ഞാരുന്ന സമയത്ത് ഞങ്ങെള്. കൊച്ചു പിള്ളേര്, കൊച്ചിമക്കെള് അങ്ങനെ പിള്ളേരെ സെറ്റെല്ലാം ഒത്തിരി പിള്ളേരൊണ്ടേ.
ആഹ് ഹാ
അപ്പ ഓണത്തിനെക്കെയാണെല്‌ വെല്ലാ ഊഞ്ഞാല്, വടം ഇല്ലേ വടം?
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് വടം കൊണ്ട് ഒത്തിരി ഉയരത്തില് പപ്പായ് ഞങ്ങെക്ക്. നെ ഊഞ്ഞാല് കെട്ടി തെരും. നെ ഊഞ്ഞാല് കെട്ടി, കൊറെ വർഷം അങ്ങെനെ കെട്ടി തന്നിട്ടൊണ്ടേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കെട്ടിയ സമയത്ത് ഏ ഞാന് എന്റെ അനീത്തിയെ ആണോ അനിയനെ ആണോ ഓർക്കുന്നില്ല അവരെ വെച്ചോണ്ട് ഞാന് എന്റെ മടിൽ വെച്ചോണ്ട് ആടി ആടിയ സമയത്ത് ഓ ഞങ്ങള് രണ്ടുപേരും കൂടെ തായെ കെടന്നു
ആഹ്
പിന്റെത്തെ പിന്റെ തൊട്ട ഊഞ്ഞാല കെട്ടിട്ടില്ല
ആ പക്ഷെ ഭയങ്കര ആഴത്തിൽ ഇങ്ങനെ അങ്ങ് നമ്മള ആടി അങ്ങ് പോവ ഒത്തിരി പേസണ്ടേ അത്രേ ഇങ്ങനെ ആടി പോയിട്ടാ താഴെ വീണത്
വാശിയോ ആ
എ എന്തോ
പിന്നെ ആടി ആടി വാശിയാവുന്നേ വാശിയാ അങ്ങ കൊണ്ടുപോയി കൂ നടന്നിട്ട് ഒറ്റ ആട്ടല്ല
ആഹ പിന്നെ ഈ അത്തപ്പൂക്കളൊക്കെ ഇടുവല്ലേ
പിന്നെ ഇപ്പങ്ങനെയൊന്നുംല്ലട്ടോ നേരത്തെ
ഇപ്പൊ ആഹ് ഇപ്പൊ ഇപ്പൊ അങ്ങനെയാത്ത പൂക്കള ഒ ഒക്കെ ഈ സ്കൂളുകളിലും അങ്ങനെയൊക്കെയ ഉള്ള ഇടലേ ഉള്ളൂ വീടുകളിലൊക്കെ കൊറവല്ലേ
ആഹ്
പണ്ടൊക്കെ പറമ്പിക്കോടെ എല്ലാം ഞങ്ങൾ ഇറങ്ങി പോകുവായിര്ന്ന് ഓരോ പൂക്കളും പറിക്കാനായിട്ട് പല കളറ് പൂക്കൾ കൊണ്ട് ഇങ്ങനെ അത്ത പൂക്കളെ ഇടുവായി
തന്നെ തന്നെ ആഹ് ആ ആഹ
ഈ പറമ്പിലൊക്കെ നിക്കുന്ന നീല കളറിലുള്ള ചെറിയ ചെറിയ പൂക്കളില്ലേ
ആഹ് ആഹ് അത അറിയാം നീല മഞ്ഞ്
പൂക്കള് തന്നെ പറിക്കും അതേപോലെ വേറെ ഈ വെള്ളക്കളറിലുള്ള പൂക്കള് ഒട്ടും പൂവ് ഇനി ഏ ഇനി ഓ ഒരു കോളത്തി കൊളം ഇടാനായിട്ട് ഇതൊന്നും ഇല്ലെങ്കില് ഉപ്പിനകത്ത് ഉപ്പ് നേര ത്തിട്ട് അതിനകത്ത് കളർ ചെയ്യാതിടുവേലെ
ആഹ് ആഹ് ആ ആ ആഹ
ആഹ് അങ്ങനെ വരെ ഞ
ആഹ ആഹ്
പിന്നെ അതുപോലെ വിഷുക്കാലത്ത് വിഷുക്കണി വെക്കുക ആഹ് അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ നല്ല രസവായിരുന്നു
തന്നെ അടുത്ത് ഓണ പെരുവാടി ഉണ്ടേ അവടെ പോവും അല്ലെ ഓണ പരുവാടി എന്തങ്കിലും പരുവാടിയൊക്കെ ഉണ്ടെങ്കി
ആഹ് ഇപ്പം ഇപ്പൊന്ന് വെക്കുമ്പോ ഓണപരിപാടിയാ ഓ എന്നും പറഞ്ഞോണ്ട് ഈ എസ് എൻ ഡി പി ഡിയോ അല്ലെങ്കില് അതേപോലെ എന്തെങ്കിലും ഏതെങ്കിലും സംഘത്തിന്റൊക്കെ കിഴിൽ വടം വലി പിന്നെ എന്ന അങ്ങനെ ഓരോ മൽ സ്ഥരങ്ങളുണ്ടല്ലോ
ആഹ് ആഹ്
മത്സരങ്ങളൊക്കെ നടത്തി സമ്മാന വിതരണം നടത്തുക അതൊക്കെയാ ഇപ്പോ ഒള്ളത്
തന്നാ ആ ശെരിയാ
ആഹ് പണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആഹ്
ശ്രദ്ധിക്കാൻ പറ്റത്തില്ല
ആഹ് ആഹ് എന്നിട്ട് നീ വല്യ സദ്യ വെളമ്പുക
ആഹ് തന്നെ
ആഹ്. അങ്ങനെക്കെ ആഹ് പിന്നെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഏഹ് അമ്പലത്തി പോണം അമ്പലത്തി പോയിവന്ന് കഴി യുമ്പളെ രാവിലത്തെ കാപ്പി
ആഹ്
ആഹ് അങ്ങനെയൊക്കെ ഒണ്ട്.
എല്ലാം ഉണ്ട്.
ക്ക്യാ ഭക്ഷണമായിട്ടുണ്ടെങ്കി കഴിക്ക്യാ
ആഹ് ഒരൊറക്കം
വല്ല സിനിമയ്ക്ക് പോ പോകുന്നെങ്കിൽ സിനിമ അല്ലെങ്കിൽ ടൂറിന് പോകുന്നെങ്കി ടൂറ് സദ്യക്കെ എവിടെന്നായാലും വെളിന്ന് കഴിക്കുക ഇതൊക്കെയല്ലേ ഇപ്പം
ഇപ്പ മറ്റാണെക്ക് പണ്ട് ഹ്മ്മ് പണ്ടില്ല ഫോണൊന്നും ഇല്ലാത്ത സമയത്തെ കൊച്ചികള് ഫോണിലക്കെ വല്ലോ ഉണ്ടാക്കി നടന്നായിരുന്നു അതൊക്കെ ഓർക്കുമ്പം ഹ്മ്മ്
കൊണ്ട് മറ്റേ കളിവള്ളം ഉണ്ടാക്കുവല്ലോ എന്നിട്ട്
ആഹ് ആഹ് ആഹ് തന്നെ ഏഹ് അയ്യോ അതൊക്കെ അല്ലേ വിമാനം
ആഹ് വിമാനം.
അയ്യോ എല്ലാം സെറ്റപ്പാഴിരുന്ന്
ആഹ് ആഹ് പിന്നെ പണ്ടൊക്കെ ഈ അവധി കി ട്ടി കഴിയുമ്പോഴ്ത്തേനും പിന്നെ ഈ അയലക്കത്തുള്ള കു കുട്ടികള് അങ്ങനെ എല്ലാരും ആയിട്ട് പോയി ഏഹ് ഓരോ കളികളല്ലായിരുന്നോ ക്രിക്കറ്റ്, ഫുട്ബോള് അങ്ങനെ ഇന്തേല്ലാം കളികളായിരുന്നു അന്നേരൊക്കെല്ലെ കൂട്ടുകാരുവായിട്ട് കൂട്ട് കൂടിയേ ഈ രണ്ടു മാസൊക്കെ അവധി കിട്ടു വല്ലെ ആ സമയത്തൊക്കെ ആഹ് ഇപ്പ പക്ഷെ പിള്ളാരൊന്നും അങ്ങനൊന്നും പോക്കൊന്നും ല്ല എല്ലാരും ടിവിടെയോ ഫോണിന്റെയോ ഒക്കെ ഫ്രണ്ടിലായിരിക്കും.
ആഹ് ഇപ്പഫോൺ ഇണ്ടായോണ്ട് ഗെയിം എടുത്തിങ്ങനെ അന്നത്തെ ഇപ്പ അന്ന് കളിക്കാൻ പോവാത്തതിന് ഇപ്പങ്ങനെ പക്ഷെ അന്നത്തെ ഈ കാലഘട്ടത്തിലെല്ലാം എന്തെങ്കിലൊക്കെ കളിക്കൂ പ്പ അഅ്.
പണ്ടെന്ന് വെച്ചാല് എല്ലാ മനുഷ്യരുയിട്ട് നല്ല സഹകരണം. വീടിനകത്തു ആയാലും. പെറത്തായാലും അയലോകത്തുള്ളോരും അങ്ങനെ എല്ലാരു ആയിട്ട് നല്ല വർത്തമാനം പ ണ്ട് സഹകരണം എല്ലാം ഉണ്ട് ഇപ്പ എല്ലാവരും ഓരോ റൂമിൽ. കേറിയിരിക്കൃ ഫോണ് ഉപയോഗിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കൃക. ആഹ് ഒര് രീതിയിലേക്ക് ഇപ്പഴത്തെ കാലം മാറിയില്ലേ.
ആഹ് പിന്നെ. ഇപ്പം മൊത്തം ഇപ്പോ ഫോൺ പെണ്ണ്ങ്ങക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫോൺ കൊട്ക്കൂല്ലേ അന്ന്ന്നെ മറ്റേ ഇപ്പന്ത്ക്കോ. കോവിഡ്ല്ലേ കൊറോണ കോവിഡ് വന്ന സമയം മുതലല്ലോ എല്ലാ
ആഹ് കോവിഡിന്റെ സമയം തെട്ടാ കുട്ടികൾക്കായാലും ക്ലാസ്. ഏ നടത്തണോന്ന് പറഞ്ഞോണ്ട് ഫോൺ പിള്ളേർക്ക് അലവ് ചെയ്തത്.
അതാ അതിലാണ് ഇപ്പ എല്ലാം.
ആഹ് അതു കൊണ്ട ഇപ്പ കൂടുതലും കുട്ടികൾ ഇപ്പം ഫോണിന് ഇതാകുന്നത്
അം.
ഓൺലൈൻ ക്ലാസ്സ് അറ്റൻഡ് ചെയ്ത് ക്ലാസ് ആണെന്നുള്ള രീതിയില്. പിള്ളേർക്ക് ഫോണ് മേടിച്ചു കൊടുക്കണം അങ്ങനെയാ ആഹ് ഒരു രീതി അല്ലേ.
ആഹ്.
ആഹ്.
പിന്നെ ഇല്ല അതിരോട് തിരിഞവിടെ ഇപ്പം ആകെ മൊത്തം ഫോണ്‍ണ്ട ഇതായിപ്പ പിള്ളേ കാളി എല്ലാം എല്ലായിടത്തും കാടും ഞങ്ങളിവിടെ തന്നെ ഇത്ണ്ടായിരുന്നു ആഹ് മറ്റേ റബ്ബർ തോട്ടം ഉണ്ടായിര്ന്നു അവിടെ മൊത്ത ആൾ നേരത്തെ വൃത്തിയക്കരാണ് കളിക്കായിര്ന്നു ക്രിക്കറ്റും ഇതൊക്കെ.
ആഹ്.
ഫുട്ബോളൊക്കെ ഇപ്പ അവ്ടെ വോളിബോള് കളിക്ക്ന്നുണ്ട് ഇപ്പവിടെ മൊത്തം കാട് കേറി ഇപ്പം. ഏര്യ കാണപ്പ അന്നെ പണ്ടത്തെ കാര്യം ഓർമ്മ വരുന്നേ. പണ്ട് കാലം കളിച്ച് നടന്നെ ഏര്യ ആയിരിന്നു ഇപ്പം നോക്കിയെ മൊത്തം കളിപ്പും. പിള്ളോര് ഒന്നും ഇല്ല ഒണ്ട് എല്ലാരും വീടിന്റെ അകത്താ അങ്ങനെ.
ആഹ് ആഹ്.
അത് കൊണ്ട് അല്ലെങ്കിൽ സെറ്റപ്പ് ആയിരുന്നു അന്നത്തെ തോൽ ഇപ്പഴേക്കെ ഒണ്ടെങ്കി ആഹ് അല്ല നമ്മള എറങ്ങി നിന്നിട്ട്. കളിക്കും ഇപ്പം. അപ്പ അങ്ങനെ ഒന്നും ഇതില് ഒക്കെ ഒണ്ടായിരുന്നു സാറ്റക്കെ ആയിരുന്നു പണ്ട് സ
ആഹ ഇപ്പഴ് പിള്ളേര് സാറ്റ് കളി എക്കെ എണ്ട് സാറ്റ്കളി. ഏ അങ്ങനെ ഒള്ള പിന്നെ എന്നാലും അത് ഏ കൂടുതല് ഫോണിലാ ഇരിക്ക്ന്നത്.
ആഹ തന്നെ ഉം ഇപ്പ ഫോ
ഇപ്പയ്യ് എല്ലാം ഭ ഭയങ്കര ഇത് അല്ലായിരുന്നോ അയലൊക്കം.
ഉം അതല്ലേ ചേട്ടേ വെച്ചിട്ട് ഒരു കറിയും ചോറ്. ചെരട്ട വെച്ചിട്ട് ഒള്ള ചോറും കറിയും.
ആഹ് ചോറും കറിയും വെക്ക് ചെരട്ട കൊണ്ട്. വീട് ണ്ടാക്കുക.
തന്നെ. എല പൈസയും പണ്ടത്തെ ഓർക്കും ആഹ് തോബിടെ എലയിര്ന്നു. ഇതുവാ ചെലപ്പ എന്താണ് നൂല് വെച്ച് കെട്ടിയിട്ട്. കല്ലിടിപ്പിക്കുന്നേ ഉം അതക്കെ.
ഫോൺ ഇണ്ടാക്കുക അതൊക്കെ ഉണ്ടായിരുന്നു.
തന്നെലേ കെട്ടിയിട്ട് വി വിളിച്ചു വിളിച്ച് സംസാരിക്കുന്നില്ലേ.
ആ ഏ
വിളിച്ച് സംസാരിക്കുന്നില്ലെ. രണ്ട് പേരും അപ്പറ്ത്തും ഇപ്പറ്ത്തും
ആഹ് ഈ കേ മറ്റെ തീപ്പെട്ട്യേലെല്ലെ.
ആഹ് തന്നെ. അത് ഒരു ഹോൾ ആ നൂലോണ്ട് കെട്ടിയിട്ട്.
ആഹ് ആഹ ആഹ്
തതൊക്കെ ഇന്റെ സെറ്റപ്പ് ആയിരുന്നു അന്ന്.
ആ പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് ഒന്നും അതിനെ പറ്റി ഒന്നും അറിയത്തില്ല.
അറിയ ആ ആരാ.
ആഹ്
പക്ഷെ സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ അന്നത്തെ കാര്യ ഒക്കെ ഓർക്കുമ്പോ.
ആഹ് ആഹ് ആഹ്
ഉം പക്ഷെ. ഉം പക്ഷ്യ ഇപ്പഴത്തെ കാലം വെച്ചിട്ട് കൊഴപ്പുല്ല. എന്നാലും എൻജോയ് ചെയ്ത് പോവാൻ പറ്റുശു. പഴേ ഓർമ്മകളാണ് കൊറച്ച് നല്ലത്.
ആഹ് എല്ലാർക്കും ഇപ്പഴത്തെ പിള്ളേരും വളർന്ന് വന്ന് കഴിയുമ്പി ഇതൊക്കെ ഒരു വേറെ ഇതേപോലെ വെരും. വഴങ്കരയാകും. ആഹ് ഏ ഐ അല്ലേ.
ആഹ് തന്നെ അതാ
തീർന്നു വരുന്നു.
ആഹ്
ആഹ് ശരിയേ
ശരി ആ.